എന്താ? സുഖം അൽഹംദുലില്ലാ എന്താ അവിടുത്തെ വിശേഷം ഒക്കെ
നല്ല വിശേഷം ഇങ്ങനെ പോകുന്നു. ചായ ഒക്കെ കുടിച്ചു, പണി ക്ക കഴിഞ്ഞോ?
പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു.
ഓ അത് ശരി ചോറൊക്കെ ആയോ ഉച്ചക്ക്? ക്കുള്ള ചോറും കറികളൊക്കെ ആയോ?
ചോറ് കറി ഉ ഉപ്പേരി മീൻ നന്നാക്കി ഒക്കെ ഏകദേശം കഴിഞ്ഞു, മക്കള് സ്കൂൾ പോണോണ്ടേ ആ ടൈം ആകുമ്പോത്തിന് ആഹ ഇല്ലെങ്കിപ്പം രണ്ടും ഇല്ല അവര് ഇല്ല. അവർക്ക് ഭക്ഷണം ഒന്നും കൊണ്ടോണ്ട പക്ഷെ എന്നാലും ഞാനാ ആ ടൈം ആകുമ്പോ ത് നാണ്ട്ക്കയി ച്ചല കാരണം പിന്നീട് നമ്മുക്ക് ഫ്രീയായ്റ്റ് ആ പിന്നെ നമ്മുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കല്ലോ
ഓ അങ്ങനെ അപ്പൊ എല്ലാ പണിം കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്ക ഓ രണ്ട്
രണ്ട് മാസം അങ്ങ ട്ട് തിരിയാനും വെജേജനി ഇങ്ങട്ട് തിരിയാനും വെജേജനി
ഭയങ്കര തെരക്ക് ലേ ഇനിയീ പത്തുമണിന്റെ ശേഷം ഫ്രീയാവല്ലോ ശരി ശരി ഓ
പാത്രങ്ങൾ ഒരു പാത്രം മോറലും ഒരു റ സ്റ്റില്ലല്ലോ രണ്ട് മാസം മക്കള് കളിച്ചു വന്നാല് ഓല് പിന്നിം ഭക്ഷണം പിന്നി അയിന്റെ എടേല് ഓൽക്ക് വേറെന്തേലും സ്നാക്സൊ അതാണെ ഇപ്പൊ നമ്മള് ഒരു അടിച്ചേരി തുടച്ച്‌ ഇട്ട് കഴിഞ്ഞാല് നമ്മക്കാ മട്ടം പോലെ അവിടെ കടക്കും പക്ഷെ ഇന്റെ ചെറുത് അംഗനവാടി കുപ്പ ക്കുറി അംഗലവാടി
ആ അത് ശെരി ആ അപ്പം നേരത്തെ പോകണ്ടി വരുല്ലേ അല്ലാ അംഗണവാടിയപ്പൊ പത്തുമണി ക്ക്അല്ലേ ഇണ്ടാവ പത്തുമണിക്കല്ലേ സ്റ്റാർട്ടിംഗ് ഓ ഇന്ന് എന്തേ ഭക്ഷണം ഉണ്ടാക്കി മീൻ കറിയാണോ അ തോ ഇറച്ചിക്കറിയാണോ എന്ത് കറി മീൻ പൊരിച്ചതും
വറുത്തപ്പോ ആ ഇന്ന് മീൻ വറുത്തതും കെഴങ്ങും വെണ്ടക്കിം ഒക്കെ ഇട്ടുകാണ്ട് ഒരു അങ്ങനെരു കറി സാമ്പാർ ആയിട്ടില്ല സാ
സാമ്പാറല്ലാത്തൊരു സാമ്പാർ വെച്ചല്ലേ
മ്പാറല്ലാത്തരു സാമ്പാർ അല്ലാതെ ഇപ്പ എന്താപ്പ എന്നും വേണ്ടപ്പ ഇത് ഞാൻ പറയ എന്നും ആ
തട്ടിക്കൂട്ടൽ
ആഹ് എടക്ക് കേർ അത അധികും തട്ടിക്കൂട്ടന്നേകാരം നമ്മൾതൊക്കെ സിനിമ കാണ സിനിമേയ്ട്ട് അങ്ങനെങ്ങട് കാണൊന്നുല്യ സിനിമ ചോയ്ച്ചാല് നമ്മൾ നല്ല ഫിലീമൊ ക്കറങ്ങി നമ്മള് ഹോട്ട് സ്റ്റാർ ലും ഇതിലൊക്കെ വന്ന് ആ ഇൻക്ക് പിന്നെ ഈ ചിരിന്റെ അങ്ങനത്തെ ഇൻക്ക് ഭയങ്കര ഇഷ്ടാ ചിറിച്ചാൻ ഇല്ലത് ഇണ്ടാവല്ലോ കുറച്ച്
അതന്നെ ആ ചിരിക്കണ അന്നെ ഞാൻ ചോദിച്ചേ അതന്നെ എല്ലാർക്കും ഇഷ്ടം അങ്ങനത്തെ കൊറയണ്ടല്ലേ ദിലീപ് പിന്നെയൊെ സിനിമകൾ കുറയണ്ട്ല്ല പണ്ടത്തെ പച്ചക്കുതിരിര രേല് പച്ചക്കുതിര സിനിമ പണ്ടത്തെ പച്ചക്കുതിര സിനിമ കണ്ട് കുറെേ ചേരി ഇപ്പോളും കാണ അതേ ഇപ്പോളും ഞാന് എടുത്ത ഫോണിലൂടെ കാണാ മതി പണ്ടത്തെ സിനിമകളില് ദിലീപിനെ കുറെേ പ ച്ചകുതിരണ് പിന്നീ ഏതൊകൊ ണ്ടല്ലോ ദിലീപിൻ്റെ കല്യാണരാമന് ഒക്കെ കൊറേ ചിരിക്കാളള പടങ്ങൾ ഇഷ്ടം കണക്ക ണ്ടല്ലോ ദിലീപിന്റെ ഇഷ്ടാസ്- ശ്രീനിവാസ് സന്റെ അരിശ്രീ അശോകൻ അവരൊക്കെ ഓരാണല്ലോ ചിരിക്കാൻ പറ്റിയേ അതന്നെ ഇപ്പൊ ഒരു ചിരിയുള്ള ആള് മരിച്ചുമ്പോയി ല്ലെ സലീം കുമാർ അതിന്റെ ആ അതിന്റെ കൊറെേ സിനിമകള് ഉം അത് പെട്ടെന്ന് ആ അത് തന്നെ അതിന്റെ സിനിമകള് ഉംഅതന്നെ അതിന്റെ സിനിമകള് വായ ഞാൻ കണ്ട് ഇങ്ങക്ക് ഇഷ്ടായില്ല വായ
ആഹ എനക്കിഷ്ടായി അറിയാനേ
ആഹ വായ നല്ലൊരു രസണ്ട് പിന്നെ ഞാൻ ഇത് കണ്ട് എതാറിയോ ഇപ്പൊ ഇവന്റെ ഇറങ്ങീണല്ലോ എന്താ പേര്ന്ന് ഓർമ്മ കിട്ടണില്ല വേറെന്താ കപ്പ് സിനിമ ഉണ്ടണാ കപ്പ്
ഏ ഞാൻ കണ്ടിട്ടില്ല ട്ടോ
അത് നല്ല രസ നല്ല എന്താ പറയാ ഒരു ഇത ഒരു വിജയം കിട്ടണം എന്നുള്ള ആഗ്രഹിക്കന അങ്ങനത്തെ ഓരോ ഓട്ടം ഓട്ടം തില്ലേ അതിന് പറയാ എന്താ ഷട്ടിൽ ബാറ്റ് അങ്ങനത്തെ അങ്ങനത്തെ സിനിമ അടി പോളി സിനിമയാണ് നല്ല രസമാണ് അത് കാണാന് കപ്പ് കപ്പ് എന്ന സിനിമന്റെ പേര് ആ കപ്പ് അതണോ അതിന്റെ പേര് എന്ന അതെ കപ്പിന് വേണ്ടിയിട്ട് ഒരു മത്സരം ഇങ്ങനെ പാവപ്പെട്ട കുട്ടിക്ക് പാവപ്പെട്ട കുട്ടികൾ കുട്ടികളിങ്ങനെ അങ്ങനെ ഇതായി വളർന്ന് വളർന്ന് വരുന്നേ ആ സ്കൂളും അങ്ങനത്ത ഒരു സിനിമയാണ് നല്ലരസള്ള സിനിമ ആണ്
തന്നെ എനിക്ക് പിന്നെ ആ എനിക്ക് പിന്നെ അങ്ങനത്തെ കഥകള് കൊണ്ടൊക്കെയാണ് ഇല്ലെങ്കിൽ എനിക്കെന്താ പണി അന്ക്ക്അറിയോ ഈ യൂട്യൂബിലൊക്കെ ഉണ്ടാവുമല്ലോ ഇടക്ക് നോവലുകൾ വരുല്ലോ ആ നോവല് വായിക്ക എനിക്ക്
ഏ നോവലൊന്നും പിന്നെ എനിക്കിഷ്ടല്ല നോവൽ എനിക്ക് ഇഷ്ട്ടേല്ല ഏ നോവല് വായിക്കില്ല പിന്നെദൊക്കെയാണ് വ്ളോഗുകൾ കാണും യൂട്യൂബിലുള്ള
ആഹ് ആ ആ എനിക്ക് യൂട്യൂബിൽ എനിക്ക് ഇവിടെ എല്ലാരും പറയാ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒന്ന് എടുക്കാ എനിക്ക് വേറെ എന്താ പണി
ആ അത് ശരി വായിച്ച് സമയം പോകും ഏ ഒരുപാട് ബുക്കുകളൊക്കെ വായിക്കും നിങ്ങള് ഒരുപാട് ബുക്കുകളൊക്കെ വായിക്കോ
എനിക്കപ്പ ഏത് ബുക്കന്നില്ല ഒരു കഥ ഇപ്പ നമ്മള് പണ്ടത്തെ ബാലരമ്മ ആ അല്ല ആഹ് ആടുജീവിതം ഞാൻ പറയാ ബാലരമക്കെ എനിക്ക് ഓർമ്മുണ്ടോ ബാലരമക്ക് ഭയങ്കര ആയേ കുട്ടൂസനും
മായാവി ലുട്ടാപ്പി പി ഉം ബാലരമ മായാവി ലുട്ടാപ്പിയും ഡാകി ആ മുത്തശ്ശനുള്ള ആ അത് ഇതില് ഉണ്ടല്ലല്ലേ ഫോൺ പിന്നെണ്ടല്ലോ അതിന്റെ ഫുള്ള് കഥ ആ നല്ല രസായിട്ട് ആ അത് ഞാൻ കാണലുണ്ട് ആ ആ അത് ഞാനും കാണലുണ്ട്
കണ്ടാ ഇന്നെ കളിയക്കൂട്ടോ ഈ ഇമ്മച്ചിക്ക് എന്തിന്റെ കേടായ്ച്ച
ആ് ഉണ്ടനോ ഉണ്ടനും മണ്ടനോ അങ്ങനത്തൊന്നുംണ്ടല്ലോ ഒരു തടിച്ചിട്ടുള്ള ആള ആ അങ്ങനത്തെ സൂത്രനും ആ സൂത്രനും ശേരും ശേരു മെലിഞ്ഞതും ആ മൊട്ട കൊമ്പ അങ്ങനത്തെ കൊറെ കഥകളില്ലേ അതൊക്കെ കാണും ആ ആ കാണും പിന്നെ വീട്ടിൽ മൃഗങ്ങളൊക്കെ ട അതന്നെ നല്ലത് അതക്കെ ഇരുന്നാ പിന്നെ സമയം പോകുന്നത് അറിയില്ല
ഏയ് അയി്മലൊക്കെ നമ്മള് ഇരുന്ന് കഴിഞ്ഞ ഞാൻ പറയപ്പോളും ഇപ്പത്തെ മക്കൾക്കൊക്കെ അങ്ങനെ വായന
ആഹ് ഇപ്പം വായന ഇല്ലല്ലോ?
വായന തന്നെ ഒരു ബുക്ക് വാങ്ങി വായിക്ക
ആ ചിത്രം വരക്കൂല ആ അതന്നെ അന്ന് ഫോണുംല്ല ഉം അതന്നെ ചിത്രങ്ങൾ വരക്ക ആശയങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ആശ ക്ഷ്യങ്ങളില്ല ഇപ്പൊ ഭാവനൊക്കെ പോയിക്കണേ ഇപ്പൊ ഭാവനൊന്നുംല്ല ആർക്കും ഭാവന ഇല്ലപ്പൊ അതെന്നെ ആർക്കുംല്ല ഇപ്പൊ ചി അതെന്നെ ചിന്തി ചിന്തിച്ച് ചെയ്യാനുള്ള പെട്ടെന്ന് തീരണം എന്നുള്ളത് അല്ല അപ്പം അതാണ് ആ അതന്നെ ആ അങ്ങനെ പോകുന്ന പിന്നെതുണ്ടോ എന്താ എന്താ പറയാ നിങ്ങളെ വീട്ടിലെ മൃഗങ്ങള് ആടിനൊക്കെ ഇഷ്ടമാണ് ആട്, കോഴി
ആടും കോഴൊന്നും എനിക്കില്ല പക്ഷെ എനിക്കിഷ്ടമാണ്
ആടിനെ വളർത്താനുള്ള സാഹചര്യമാണ്
സ സാഹചര്യം ഒറ്റക്കല്ല പക്ഷെ എനിക്കെന്തോ പോലെ ക്ഷ പക്ഷെ എനിക്കയറ്റങ്ങളെ നന്നാക്കലും പുടിച്ചാലും ഒന്നും കഴിയൂല്ല മണം അതൊന്നും എനിക്ക് പറ്റില്ല
മണം പിടിക്കലല്ലെ പക്ഷെ രസല്ലേ കാ വീട്ടിലുണ്ടെങ്കില് രസമാണ് ആതന്നെ സമയം പോകും ആഹ് അത് ചെന്നെ ആഹ് നമുക്ക് നോക്കാ വയ്യലേ ഹ്ഹ് ആ അത് ശരി കാണാനും മാത്രല്ലേ കാണാനും ആ അത് തന്നെ പിന്നെ ചെടികള്ണ്ടോ കൃഷി ചെടി അങ്ങൻത്തെ കൂടുതലായി ട്ട്ല് അങ്ങൻത്തെ ന്തെങ്കിലും ക്യഷി ചെയ്യാന് ഇഷ്ടാണോ കൃഷി ചെയ്യാന് ബെഅത് ചെടികള് കൊറേഇണ്ടോ മറ്റേ ഏലച്ചെടികളാണോ അതോ പൂ ക്കൾട്ണന്ന ചെടികളാണ് പൂകളുള്ള കൂടുതലായിട്ടുള്ളത് ഇലച്ചെടികളാള്ളത് ആ മഞ്ഞ ആഎന്തോ അതിന്റെ പേര്ണ്ട്ല്ലോൾ മഞ്ഞ നീളത്തിലുള്ള എലേള്ള ഒരു ചെടീണ്ടല്ലോ അയിന പേരെന്തായ്നു ഒരു നീളത്തില്ള്ള ഓർക്കിഡല്ല ഇല ചെടിയാണ് ഞമ്മളെ ഒരു ഗ്രാസ് ഒരു പുല്ല് പോലെ പുല്ല് പോലെ തോന്നി ഒരു ചെടീണ്ടല്ലോ ഒരു മഞ്ഞ മഞ്ഞ കളറിലെ നിങ്ങള് തിള്ള അതിന്റെ പേര് രെന്താ ഓർമ്മകിട്ടണ റിയോപ്ലേൻ്റൊക്കെണ്ടോ ആ വയലറ്റ് കളറ്ള്ള റിയോ അറിയോ പിന്നെ ഇങ്ങൾട്ത്ത് പത്തുമണി ചെടികളാണോ കൂടുതലായിട്ട്ള്ളത് ഇന്റടുത്ത് കൊറേ പത്തുമണിച്ചെടി മഞ്ഞ ചോപ്പ് ര മിക്സഡ് ആയിട്ടുള്ള കളറുകളെ വെ ള്ള ഇൻ്റടുത്ത് ഒരുപാട്ണ്ട് പത് ത്തുമണിച്ചെടികള് പത്തുമണിച്ചെടികളയ്ന് വെയിലറ ചാ പൂവിട്ട് കാണാനെന്താ ഭംഗി
ആ ഭയ്ങ്കരസാണ് ആഹ് ഞാൻ പറയാ ഇങ്ങനെ മ്മ്ള് ഈ പണ്ടത്തെ ടയറ് വ് മ്മ്ള ഈ ശെ കണ്ടു നിന്നെ ഞാൻ അതൊക്കെ പണ്ടത്തെ ചെടികൾന്ന് പറഞ്ഞാതാണ്
ആ അത് ടെറസിന്റെ മേലൊക്കെ വെറുതേണ്ടാവും അതിന്റെ പൂപ്പല്ല് വരേ അത് വീണ് കിടന്നാ പൂവിട്ട് നി ക്കണ് ഇന്റെ വീട്ടില് കൊറേണ്ട് വെറുതെ ട്ടായ് കെട്ക്കാ അതാണെങ്കിലും മുറ്റത്തെവിടെ വീണാലുവ്ണ്ടാവും ചെയ്യും ഇലേ ആ ചെടി ഞാനിങ്ങനെ ഓരോ ചട് ട്ടീലാട്ക്കിഅട്ക്കിഅട്ക്കീങ്ങനാടുത് ത്തടുത്ത് പത്തുമണിച്ചെടികളിങ്ങനെ കൊറേ വെച്ച്ക്കണേ നല്ല ഭംഗിയാണല്ലേ കാണാന് അത് പൂവി ട്ട് മഴയത് രസംണ്ടാവില്ല അതൊരു കാട് പിടിച്ച് ഇങ്ങനെന്ന് ക്കണമാരീണ്ട് ശ്ശേ വെയിലറച്ചാ നല്ല ഭംഗി വര് നീ പൂടുവല്ലോ.
വലിയ പൂവായിരിക്കും പഷെ ഇത് ഞാൻ പറയാ വീട്ട്
പൂക്കൾണ്ടാവും ആ ആ അതന്നെ കാ ആ ചെറിയ ടയറിന്റെ ഉള്ളിൽ മണ്ണറച്ചിട്ടില്ലേ ഞാൻ വാഷ് ബെയിസ് ഒണ്ടല്ലോ ഒഴിവാക്കിയ അതിലൊക്കെ കുഴിച്ചിട്ട്
ആ പഷെ ഭ ഭയങ്കര രെസ ഭയങ്കര രസാണ്
ഉം നല്ല ഭംഗി പിന്നെ മ റ്റിത്ണ്ട് ചെയിൻ പ്ലാന്ററിയോ ഒര് എല പോലെള്ള ചെയിന് പോലങ്ങനെ അടിലേക്ക് ഒരു കോല് വരും പിന്നേം എലടും അയിന്റെ പേരിൻക്കല്ലാ ബ ക്കറ്റ് ന്നൊക്കെ പറയും ബക്കറ്റ്
ഇൻക്കൊരുപാട് ചെടികളുണ്ട് പഷെ ഇൻക്ക് പേരൊ ന്നറിയില്ല
പേരറിയാഞ്ഞിട്ടാലെ മാസം മാറിണ്ട് പണ്ടത്തെ മാസം മാറി അറിയോ?
മാസംമാറി ഞാൻ പറയാ
ആ ഞാനോ അതണ് വേം കേടു വരു മഴ എന്തോര്തായ നൊരു വെള്ള കളറില് രോഗം വരും അപ്പൊക്കെ നശിച്ചു പോം.
ഒക്കെ നശിച്ചു പോകും ശരിയാണത് പഷെ അതിങ്ങനെ കളറ് മാറി പല പല പല മോഡല് ചെലേത് ചുരുണ്ടലായിട്ടില്ല മോഡല്.
നല്ല കളറ്കളാണല്ല കാപ്പി മഞ്ഞ പല പലേ പച്ചേം ഒ ഒക്കപാടെ നല്ലൊര് ചിത്രംവരൊക്കെണ്ടാവുവായിരുന്നല്ലേ നല്ല രസണല്ലത് ആ അതന്നെ ന്നാ ആയിക്കോട്ടെ ന്നാ ശെരി.
ആ ആയിക്കോട്ടെന്നാല്.